ഹലോ ആ ആ കേൾക്കാം കേൾക്കാം വ്യക്തമായിട്ട് കേൾക്കാം ഉം ഓക്കെ നമുക്ക് എന്താ ഒരു ടോപ്പിനെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്ല്ലേ
ആ വീട്ടിന്ന് നമ്മള് ട്രിപ്പ് പോകുന്നതിനെ പറ്റി സംസാരിക്കാം
ആ ആ ആ നല്ലതാ നല്ലൊരു വിഷയാണ് അപ്പൊ ആ വീട്ടിന്നൊക്കെ പോവുമ്പോക്കെ നമുക്കൊരു ഏറ്റവും കൂടുതൽ സന്തോഷം നിറങ്ങ എങ്ങനെ എവിടെ ഫ്രണ്ട്സിന്റെറെ ഒക്കെ പോയാലും പിന്നെ ആ എന്തെങ്കിലും സ്ഥാപനങ്ങളിൽന്നൊക്കെ പോയാലും നമുടെ വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു പ്ര പ്രത്യേകതയാണ് ഒരു സന്തോഷണ് അല്ലേ നമ്മുടെ ഭർത്താവും അമ്മയും അതെ അതെ മക്കളൊക്കെ ആകുമ്പ
ആ നമ്മുടേതായ ഒരു രീതി നമുക്ക് അവിടെ ബിഹേവ് ചെയ്യാൻ പറ്റും
അതെ അതെ ആ തീർച്ചയായും തീർച്ചയായും നമുക്ക് അവിടെ ഒരു ഒരു മറയില്ല നമ്മള ആരാണെന്ന് ഓർക്കറിയാം അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ഓർക്കറിയാം അതെ ആ ആസ്വദിക്കാൻ പറ്റും അത് തന്നെ അത് തന്നെ അപ്പൊ ഈ അടുത്ത് എവിടെയെങ്കിലും ആ ഞാൻ പോയിട്ടുണ്ട് പല സ്ഥല കന്യാകുമാരി പോയിട്ടുണ്ട് വാഗംമണ്ണ് പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ ഉ ട്ടി അ മൂന്നാറ് അങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട് ഫാമിലിആയിട്ട് പോകാറുണ്ട് പിന്നെ തീർത്ഥാടനങ്ങൾ ചെയ്യാറുണ്ട് ഉം ഉം ഉം ഉം
ഞങ്ങള് അങ്ങനെ പോയിട്ടുണ്ട്
ആഹ് ആഹ് എന്തെങ്കിലും മറക്കാൻ പറ്റാത്തെ എന്തെലും അുഭവങ്ങളൊക്കെ
കുഞ്ഞായിരുന്ന സമയത്താണ് എന്റെ വീട്ടില് എല്ലാവരു ആയിട്ട് ഇങ്ങനെ പോയത് അപ്പം വയനാട് എന്റെ പപ്പാടെ അമ്മാവന്റെ വീടുണ്ട് അങ്ങടെ വീട്ടിലാ പോയത് പോയ സമയത്ത് ട്രാവലറക്കെ വിളിച്ചോ പോയെ ഞങ്ങള് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ആപ്പ അടിവിച്ച് പൊളിച്ചുള്ള പോ ക്ക പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ആർ ഇതന്നാ എൻജോയ് ചെയ്ത പോകുന്നത് ഡാൻസും പാട്ടും ബഹളവും എഹ് നല്ല രസം അങ്ങനെ പോകാന്
പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കാ അല്ലെ അതൊക്കെ നല്ലൊരു
അത് മേടിച്ചു തരാമോ ഇത് മേടിച്ചു തരാമോ നുക്കെ നമ്മള ഇങ്ങനെ ചോദിക്കൂല്ലോ അപ്പം ഒരു മടി ഇല്ലാതെ എല്ലാരും മേടിച്ചു തരികയും ആഹ് അതൊക്
വീട്ടി കളിക്കണത് വീട്ടി കളിക്കണ തന്നെയിരിക്കും പക്ഷെ അതിലും ഇതണെങ്കിൽ നമുക്കൊരു സന്തോഷോല്ലെ ഇങ്ങനൊക്കെ പൊർത്തൊക്കെ പോകുമ്പോ കഴിക്ണത്
അതെ അതെ അതുപോലെ ഈ തട്ടു ദോശ അങ്ങനെയുള്ള തേ കഴിക്കേല്ലേ ഏ ഈൻ എന്നാ നാല് മണിക്കൊക്കെ മറ്റേ ഏഹ് ന്ന് ചായയും അങ്ങനെയൊക്കെ മേടിച്ച് വഴിയോരക്കച്ചവടംക്കെ നടത്തുന്നില്ലേ
അതെ അതെ ആഹ് ആഹ് ആഹ് ആഹ് ഈ ഇങ്ങനെ പൊറോട്ട ചി
ആഹ് അങ്ങനെയൊക്കെ മേടിച്ചു കഴിക്കുന്നതും ആഹ് നൽ വണ്ടിയൊക്കെ നിർ ത്തി നമുക്ക് ഇഷ്ടം അത് അത് മേടിച്ചു തരാൻ പറയുമ്പഴത്തെ അങ്ങനെ ഇറങ്ങി മേടിച്ച് തരിക ഉം പിന്നെ നല്ല നല്ല സ്ഥലങ്ങൾ കാണുമ്പം
അതെ അതെ ആഹ് നമ്മ ഇത് നമ്മ കാണാത്ത കുറെ സ്ഥലങ്ങളും പിന്നെ എന്താണ് നമ്മുടെ നാട്ടി കാണാത്ത കൊറേ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിരി കൂള്ന്നമ്മ ടൂറൊക്കെ പോഉമ്പോ ഇങ്ങനെ ട്രിപ്പൊക്കെ പോഉമ്പോ കാൺണതല്ലേ അ ന്ന പിന്നെ ഭയങ്കര കൗതുകത്തോടെ അതൊക്കെ നോക്കി അതിന്റെ ഭംഗി ക്കാസ്വദിച്ച് കാരണം കുറെ സമയം ഉണ്ടല്ലേ അല്ലേ നമ്മ എന്തേലു ജോലിക്കൊക്കെ പോഉമ്പോ നമുക്കൊന്നും കാണാനുള്ള സമയൂല്ല കാണണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കൂല ഇങ്ങനെയൊക്കെ പോകുമ്പോ അത് കണ്ടന്നല്ല പ്പ കുറെ നടക്കാനൊക്കെ ണ്ടാവോലോ
ആഹ് അതെ അതെ അതെ അതുപോലെ ബീച്ചിലൊക്കെ പോകണം അതൊക്കെ നല്ല രസല്ലേ പക്ഷെ ഭയങ്കര പേടിയാ ബീച്ചി പോകാന് തെരമാല വരുമ്പോഴത്തെ എനിക്ക് പേടിയാ കൂടെ പോവുന്നൊരു ഭയേ
ആഹ് ആഹ് എന്നെ സംബന്ധിച്ച് എനിക്ക് എവിടെ ടൂർ പോയാലും ബീച്ച് പോണംന്ന് പറയുമ്പോ ഒരു പ്രത്യേകതയാണ് ബ് ശരിയാണ് ബീച്ച് എനിക്ക് പേടിയാണ് ഇങ്ങനെ തിരുമാലക്ക വരുമ്പ ഒരു പേടിയാണ് പക്ഷെ എന്നാലും ഏന്താണ് ബീ ച്ചിപ്പോണോന്നർഞ്ഞാല് പിന്നെ എന്തോ എ ഈ ലോകം മുഴുവൻ കിട്ട്യ സന്തോഷ് അവിടെ പോയി കാറ്റൊള്ള പിന്നെ കുറച്ചേരെ വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഒന്ന് കാലക്കെ നനക്ക
എഹ് അവിടെയുള്ളക്കെ ആൾക്കാർക്കൊക്കെ പേടീന്ന് പറയുന്നൊരു സാധനം ഇല്ല
അഹ് ആഹ് അതന്നെ പ്രത്യേകിച്ച് ആഹ് അഹ് അതന്നെ പ്രത്യേകിച്ച് ആങ്ക് ആൺകുട്ടികളൊക്കെ ആകുമ്പോ അവർക്കൊരു ഹരോണ് നമ്മുക്ക് കാണോ പേടിയോ ആഹ് ഞാനക്ക നല്ലൊരു ഇതാണല്ലേ ഇപ്പ ടൂറോ പിന്നെ അതുപോലെ തന്നെ ശരിക്കും ഒരു ദിവസം രാവിലെ പോയി വൈകീട്ട് വന്നെയാണെങ്കിലും നമ്മ ശരിക്കും കുറെ ടയേഡ് ഷീണ ക്ഷീണം വരുമെങ്കിലും അതൊരു എന്താ നല്ലൊരു സന്തോഷം
വുന്ന അതിന് പോകരുത് നമുക്ക് രണ്ടു ദിവസൊക്കെ എൻജോയ് ചെയ്ത് പോകണം
അതാണിഷ്ട രണ്ടു ദിവസൊക്കെ ഉ അങ്ങനെ
പൊളിക്കാലോ
അതെ അതെ രാവിലെ പോയിട്ട് വൈകിട്ട് പോക്പോ അത്രേങ്ങാണ്ട് ഒരു ഇത് കിട്ടൂല നല്ലേ
വൈകിട്ട് വന്ന് കഴിയുമ്പോഴേനും പ്രശ്നം എന്ന ചോദിച്ചാല് പിന്നെ രാവിലെ എനിക്ക് വീണ്ട ഉള്ള പരിപാടിക്ക് പോകണ്ടേ
അതെ അതെ അതെ രണ്ട് ദിവസാവുമ്പോ നമുക്ക് എല്ലാ ത്തിത് മാറി നിക്കല്ലേ എല്ലാം വന്ന് എല്ലാത്തി ഇത് മാറി ഇങ്ങനെ നിക്ക സന്തോഷം അതെതെ അതെ ആഹ് അതെ പിന്നെ അടുത്ത സ്ഥല കാണൻ പോകുക പിന്നെന്താ കൊറേ സമയം ഉറങ്ങാൻ പറ്റും അല്ലെങ്ക വീടുകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റും പറ്റൂലല നമുക്കൊരു ഇതൊ ഇതൊക്കെ ഉള്ളതണ്ട് അതിന്റെ സമയത്ത് ഴുന്നേൽക്കണം ജോലിക്ക് പോണം അങ്ങനത്തെ ഒരുപാട് പിന്നെ അങ്ങനെ കുട്ടികൾക്ക് നട്ട് എൻജോയ് ചെയ്യോറ്റും അങ്ങനെയൊക്കെ പോയിക്കഴിഞ്ഞാ
കുട്ടികളുമായിട്ട് പോകുമ്പോത് ഞാന് ബീച്ചിൽ പോകുമ്പോ എനിക്ക് പേടിയാ ഞാ പിള്ളേരുടെ കയ്യി എ പിടിച് വലികും പിള്ളോരങ്ങോട്ട് പോകാനായിട്ട് തുടക്കം ഞാ പിള്ളേർ കയേ പിടിച്ചു വലിക്കും
എന്നാലും അതന്നെ എന്നാലും അവര് നമ്മളെ നന്നായിട്ട് എൻജോയ് ചെയ്യും അല്ലേ കുട്ടികളൊക്കെ ആമ്പോ അവർക്കൊന്നും നോ കാണില്ലല്ലോ അല്ലേ
അതെ അതെ അവർക്ക് വേറെന്നും ഇല്ലല്ലോ അവർക്കത് ഒരു ആ എന്റർടൈൻമെന്റ് അല്ലേ
അതെ അതെ പിന്നെ
വാഗമണ്ണ് പോയിട്ട് ണ്ട് പിന്നെ ആലപ്പുഴ ബീച്ച്
ആഹ് ആലപ്പുഴ ബീച്ച് ഞാൻ പോയിട്ടില്ലട്ടാ ആലപ്പുഴ ബീച്ചില് ഞാൻ പോയിട്ടില്ല ചെറായിലൊക്കെ ആഹ് അതെ ആ ആ അതും നല്ല നല്ല ഇതാണല്ലേ എല്ല
വയനാടിന് പോയതെന്ന് വെച്ചാ, പ ഞാന് കല്യാണത്തിനൊക്കെമുന്നെയാ. കുഞ്ഞായിരുന്ന സമയത്തെ ഒരു ഹൈസ്കൂളീ പഠിക്കുന്ന സമയത്താ പോയേ.
ആഹ് സമയത്ത് അ സ്കൂളിന്നങ്ങനെ പോയതാണാ? അല്ലെങ്കി,
അല്ലല്ലല്ല ഫാമിലി ആയ്ട്ട് വീട്ടുകാര്, എന്റെ പാപ്പാടെ അമ്മാവന്റെ വീട്ടി പോയെന്ന് ഞാ പറഞ്ഞില്ലേ, അത് വയനാട്ടില. അന്നേരം വീട്ടിലെ ഒത്തിരി മെമ്പേഴ്സ്, ണ്ട് എല്ലാവരുയായ്ട്ടാ പോവുന്നത്. അന്നേരം ഒരു ആഗ്രഹം തോന്നി വര് ല്താവുമ്പോ ട്രാവലർ മേടിക്കണെന്ന്.
ആണാ എന്നട്ട് സാധിച്ചാ?
മേടിച്ചില്ല സ്വപ്നം മാത്ര നടന്നൊള്ളു. ആഹ് അതിനൊക്കെ നല്ല ക്യാഷ് ഏ,
നമ്മുടെ ആരയാനാസ്, ക്കണ്ട ലെ അങ്ങട്ട് പോകാ വര്യാ. അത് കൊള്ള
ഈ എടക്ക് ട്രിപ്പ് പോവുമ്പൊ പിന്നെ കൂട്ട്കാര്ടെ കൂട പോകണമെന്ന്ണ്ട് അത് അയ്ന് പറ്റിയ സാഹചര്യമൊന്നു വന്നില്ല ഇനിയിപ്പ റിയൂണിയനൊക്കെ കാണൂലോ അങ്ങനെയ്ള്ള സമയത്ത് എൻജോയ് ചെയ്യണം.
ആഹ് ആഹ് ആഹ് അതന്നെ അതൊക് അങ്ങനെയൊക്കെ പോകുമ്പ ഒരു ട്രിപ്പൊക്കെ പോയി അല്ലേ ഒരോ രോ സന്തോഷം.
ആഹ് ആ പിന്നെ നമ്മടെ സമയം ആകുന്നുണ്ടോന്ന് നോക്കണേ കറക്റ്റ് സമയം
ആ മൂന്നാറ് പോയില്ലേ മൂന്നാറ് പോയ മൂന്നാറ് ഞാൻ പോയ് ണ്ട്ട്ട് മൂന്നാറ്
മൂന്നാറ് ഞാന് പോയിട്ടില്ല മൂന്നാറ് പോകാനൊക്കെ ക്കെയ്ള്ള വാർത്ത വന്നായ്ര്ന്നു പഷെ പോയില്ല
ആണാ ഒ ഒ ഓ മൂന്നാറൊക്കെ പറ്റ്യങ്കി പോണോട്ടോ മൂന്നാറൊക്കെ
മൂന്നാറ് നല്ല ഏരിയായല്ലേ
ആഹ് നല്ല എരിയാണ് മൂന്നാറ് ഊട്ടി ന്നൊക്കെ പറയുമ്പ തന്നെ നല്ല
തണുപ്പല്ലേ അവിടെ മൂന്നാറ് ന്നൊക്കെ പറയുമ്പൊ ഭയങ്കര തണുപ്പൊക്ക ല്ലെ
ആഹ് തണുപ്പാണ് തണുപ്പാണ്പക്ഷെ ന്നാലും നമുക്കത് നമ്മുടെ ഈ ചൂട ത്ത് ചൂടിന്ന് പോവ്മ്പൊ നമുക്കൊരു എൻജോയ്മെന്റ്ല്ലേ നമ്മൾടെ നാട്ടില് ചൂട് കാലാവസ്ഥയല്ല അപ്പ അവ്ടൊക്കെ ചെല്ലുമ്പൊ നമുക്കൊരു ആ ഒര് തണുപ്പാസ്വദിക്കാനും പിന്നെ മുട്ടക്കുന്നുകളും കാര്യങ്ങളൊക്കെ അത് പിള്ളേര് ക്കാണെങ്കി ഏറ്റവും കൂട് ല് ആസ്വദിക്കണം അവരിങ്ങനെ ഒടിച്ചാടി നടന്നോളും അങ്ങന അപ്പ ഏഹ് പിന്നാ
ക്ക കൂടിയാ പോയെ എങ്ങനാ
അല്ല ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് പോയേക്ക്ണ് ഞങ്ങ ഒരുമിച്ച് എല്ലാരും കൂടിയൊക്കെ പോവും അങ്ങന ചടക്ക് ങ്ങനെന്തെങ്കിലും ആ ന്തെയ്ലും പ്പ വരുമ്പ പറയും നമുക്ക്ന്ന ഒരു ട്രിപ്പ് പോവാ കൊറ്ച്ച് നാളായീലെ പോയിട്ട് അപ്പ എല്ലാര്ക്കും ഭയങ്കര സന്തോഷാണ് ആ പോക അയ്നെന്താ പോകാ അങ്ങനെ എല്ലാ സമയവും സാഹചര്യ ക്കെ ഒത്ത് പിന്നെ പിള്ളേര് ടെ ആ ക്ലാസൊക്ക കഴിയും അതെല്ലാ കഴിയ്ണ അൻസര്ച്ച് മ് എല്ലാരെ ക്കെ ഒത്ത് കിട്ടുമ്പ എന്താ എല്ലാണ്ട് ഒരുമിച്ചങ്ങണ്ട് പോയ്ട്ട് ചെൽപൊരൂസം ചെൽപ്പപിറ്റോസം അ ധിക ദിവസം നിക്കൂലാട്ടോ ഒര് രണ്ടൂസം കൂട്തൽ നിക്കാറില്ല നിന്നിട്ട് പോരും. വേറൊന്നല്ല നമ്മൾ വേറൊരു സ്ഥല ത്തേക്ക് മാറിന്ന് കഴിയുമ്പോതിനും ഭയങ്കര ഒരു ബു ദ്ധിമുട്ടാണ് കാരണം നമ്മുടെല്ലാ കാര്യങ്ങളൊ തെറ്റോല്ലൊ അപ്പ ആഹ് അതന്നെ ആഹ് റൂ റൂമൊക്കെ എട് ത്താലും പിന്നമ്മൾടെ വീട്ടീ കിട്ട്ണൊര് ആ ശരിയാണ് സന്തോഷാണ് പക്ഷെ എന്നാലും ഇങ്ങട് വന്നെയിമ്പൊ നൂറൂട്ടം പണികളായിരിക്കുള്ളൂ അപ്പ മാറി നിന്ന് കഴിയുന്നെന്റെരട്ടിപ പണിയായിരിക്കുള്ളൂ അപ്പ പിന്നെ അവിടെന്ന് വന്ന് പിന്നെ തിരിച്ചേക്കാം ആ ഞാൻ പറയാം ഞാൻ നിർത്തിക്കോളാം ആ ഞാൻ പറയാ
ആ അപ്പേ എനിക്കും കുഴപ്പമില്ലല്ലോ
ആ ഞാൻ നോക്ക്ണ് ണ്ട് അപ്പേ ആ ഞാൻ നോക്ക്ണ് ണ്ട് അപ്പേ അങ്ങനെ ആ അങ്ങനെ ഒരു സന്തോഷപരമായിട്ട് ട്ട്ള്ള രു ഇതാണ് മൂ മെ ഇത് സന്തോഷ നിമിഷങ്ങളൊക്കെയാണ് പിന്നെന്ന് വെച്ച ട്ടങ്കില് പ്പം എന്നെ സംബന്ധിച്ച് പ്പം കുട്ടി കുട്ടികളല്ല ഇത് ലവ്വ് ഫ്രണ്ട്സിന്റെ ഒപ്പം അല്ലെങ്കില് എന്തെങ്കിലും സംഘ ഘടന അല്ലങ്കിൽ അങ്ങനെ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോണേല് എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാന്നെ ഫാമിലി ആയിട്ട് പോണതാണ്. ഇല്ല ആ ആ ആ. അ. ആ. അല്ലെങ്കി പിന്നെ ഞങ്ങള് ഓഫീസീന്ന് പോണതൊക്കെ സന്തോഷാണ് പക്ഷെ ഇന്നാലും അതിനേക്കാളും കൂടുതൽ സന്തോഷം. ആ അങ്ങനെ വീട്ടീന്ന് എല്ലാരോണ്ടം എല്ലാരുക്കയായിട്ടൊക്കെ പോകും. ഉള്ളരു സന്തോഷ്വാണ് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്.
കറക്ക്റ്റ് പത്ത് മിൻറ്റാവുമ്പം നിർത്തണം.
അ. ആഹ്. ആഹ്. ആഹ്. ആഹ്. അ ആ പിന്നെ പിന്നെ ഇവിടെ ഒക്കേണ് പിന്നെ എന്ത. ആഹ് എന്തായാലും നമ്മള് കുറച്ച് ഉം ഉം ആഹ്.
ജോലി സ്ഥലത്ത്ന്ന് ജോലിക്ക് ഇതുവരെ വീ വെളിയിലോട്ട് പോയിട്ടില്ല. അപ്പേ അങ്ങനെ പോയി കഴിഞ്ഞിട്ട് വേണം. പിന്നെ അങ്ങനെയുള്ള ലൈഫിനെ പറ്റി ചിന്തിക്കാൻ.
ചിന്തിക്കാനായിട്ടലെ. അങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട്. ഉം. ഉം
അമ്പത്തി ഒന്ന്, അമ്പത്തിരണ്ട്, അമ്പത്തിമൂന്ന്.
ആ അപ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങള് നന്നായിട്ടൊക്കെ സംസ സംസരിച്ച് അപ്പം ഉം ഉം. അപ്പം ശെരി ഇന്നാ ഓക്കെ ശെരി ഉം ഉം.